ഹലോ
ഹലോ
കേക്കാൻ പറ്റുന്നൊ
ആഹ് ണ്ട്
ആഹ് എന്തൊക്കെ വർത്താനം ചോറയിച്ചോ ഭക്ഷണം കഴിച്ചോ
കഴിക്കാൻ നോക്കുന്നു ഇല്ല കഴിച്ചില്ല നിങ്ങള് കഴിച്ചാ
ഇല്ല കഴിച്ചില്ല ഇല്ല ഇല്ല പിന്നെന്തൊക്കെത് പുള്ളേരെല്ലാം സ്കൂൾക്ക് പോയോ ഹലോ ഹലോ
ഹലോ
ആഹ് കേൾക്ക്‌ന്നാ മയേണ്ടാ മയേണ്ടാ മൻസ്സിലാണ്ല്ലേ
ആ പർഞ്ഞോ ആ ഇപ്പൊ മൻസ്സ്ലായിന്നെല്ലാം
ആഹ് വേറെന്തെക്കത് സംസാരിക്
ഫുഡ് ഫുഡ് ഒക്കയ്ച്ചോ
ആ കഴിച്ചു ഉച്ച ഭക്ഷണം കഴിച്ചിട്ടച്ചാ അപ് കുടിക്കൺ മ് മെയ് ക്കണത്രേ മയേണ്ടോ മയ വര് ന്ന് ണ്ടോ ഹെലോ
അതെ ആ ല്ല്
ആ ചെർക്ക്ന്ന്ണ്ട് കേക്ക്ന്നില്ല അങ്ങൻ ആ ഇപ്പം ല്ല മാ ഇപ്പ വെയില്ണ്ട് ഇപ്പ ചെർങ്ങനെ കേക്ക്ന്ന്ണ്ടെ ഇപ്പ മയേയില്ല കുറച്ച് മുമ്പ് ണ്ടായി ഉം സ്കൂൾ പുള്ളെ സ്കൂൾക്കോയീനാ
ആ ഇവിടെപ്പണ്ട് ആഹ് പോയി എല്ലാരും സ്കൂൾക്കോയി
ആഹ്
ആഹ്
ചോറേ കയ്ച്ചാ
ഉം
ചോറെയ്ച്ചോ
ഇല്ല കഴിച്ല്ല കഴിക്കണം
എന്ത് ആ പെരേലാ രൊക്കെണ്ട്
ആഹ്
പെരേല്ലല്ലോ ആറും ആ ആഹ് പെര്ക്ക് പോയിറ്റ നിന്റെ വീട്ടില്
ആഹ്
ഉമ്മാന്റെ വീട്ടിലേക്ക് ആഹ് അതെ
ഞാന് ഉമ്മാന്റെ നാട്ടി തന്നെയാ വീടെടുത്തത്
ആഹ് അടയ അടുത്തെന്നെയാ പെര്ന്റട്തെന്യേ ന്ന് ലെ
ആ എട്തനെ
ആഹ് പിന്നെ എന്താറെന്താ വർക്ക് ചെയ്ന്ന്ണ്ടാ ഓൺലൈൻ ലാ ച്ചല്ല ആഹ് സ്വന്തം പെരെ ഹസ്ബൻഡിന്റെ വീട്ടിലന്നെ പുള്ളേറെല്ല സ്കൂള് പോയി ആഹ് ഓൺലൈൻൽ വർക്കെയ്ന്ന്ണ്ട ഇല്ല ആരുല്ല ഞാനും പുള്ളേർ മാത്രം രണ്ട് പുള്ളേർ. ഹസ്ബൻഡ് പണിക്കോയി.
ആഹ് ഞാന് ആഹ് ഞാനുവാ ഓൺലൈലീ വർക്ക് ചെയ്തിട്ടുണ്ടായിനി പിന്നെ വേറെ ഒന്നില് ചേർന്ന്ട്ട്ണ്ട് അത് തൊട്ങ്ങീട്ടില്ല.
എന്തിചെയ്യണേ എന്തില
ആഹ് ടെലികോളിങ് ടെലികോളിങ്‌ വർക്ക
ആഹ് സ്റ്റാറ്റസ് വർക്ക
ആഹ് ടെലികോളിങ്
ആഹ് അറെല ഞാൻ ജോയിനയിറ്റാ അറെലാ ഞാൻ മറ്റേ സ്റ്റാറ്റസിന്റെല്ണ്ടായി.
ആഹ് സ്റ്റാറ്റസ് ലിങ്ങനെ കോളെയ്യല് കസ്റ്റമർ കെയർ പോലെ കോളയ്യല്
ആഹ്
ആയില്ല അ ആ അറിയില്ല അത് ജോയിൻ ആയിട്ട്
ആഹ്
പിന്നെന്ത് പെരക്കന്ന് പ അടുത്തന്നെയ പെര ആഹ് സ്റ്റാറ്റസ് വെച്ചിട്ട് ഡയിലി സ്റ്റാറ്റസ് വെക്കുന്നയാന്ന് തോന്ന അങ്ങെ എൻ്റെ എ വ്യൂസാ വ്യൂസാണ് ഉം
അഹ്
ലോ ഉം കേക്കുന്നില്ല കേക്കുന്നില്ല കെട്ടാം ഉം വേറെന്ത്കതെ ചായക്കെന്ത് ഹലോ ഹലോ
കെട്ടാക്കണ്ടാ കേക്കുന്നില്ലാങ്കും ഉം ഹലോ കേക്കുന്നില്ലേ വേറെന്ത്
ഇണ്ട് ഇണ്ട് ഇടക്ക് കട്ടായിട്ടങ്ങനെ
ആഹ് വേറെന്ത് വർക്ക് ചെയ്യുന്നുണ്ടാ മറ്റേ ചാലില് ഹലോ കേക്ക്ന്ന്ണ്ടാ ഹലോ ഹലോ കട്ടാക്കണ്ട കേക്കുന്നില്ല
ആഹ് പറഞ്ഞോ
കേക്കുന്നില്ലം കട്ടാക്കണ്ടാന്ന് കേക്ക് ആഹ് വേറെന്തയി നിന്റെ സ്ഥലെവിടെ ആഹ് എന്ക്കാ ഭാഷ മനസ്സിലാ ഒണ്ട്
ന്താ ഫുഡ് കഴിച്ന്നല്ലേ പറഞ്ഞെ
ഇല്ല കയ്ക്കണത്രെ എന്ത കറി? മീൻകറിയ
ന്താ സ്പെഷ്യലിന്ന്
ശ്യലൊന്നുല്ല ഉ വെക്കുന്ന തന്നെ ആരും നനക്ക്ന്നെ പുള്ളേർ സ്കൂള തന്നിട്ടാണ് ഞാൻ പറയുന്ന ഉം
അഹ് ല
മ്മ് പിന്നെന്ത് വേറെ വർത്താനം
ചല്ലള
ആഹ് ഒറ്റക്കള്ള അപ്പൊ നമ്മുക്ക് ഇനെ എന്ത് വേണ ആക്കില്ലെ ആഹ് ആഹ് അങ്ങനെ ഫോണ് നോക്കിട്ട ഇണ്ട ആഹ് അതന്നെ രാത്രി എന്തെങ്കിലക്ക അരില്ലങ്ങനെ നമ്മക്ക് പയ്യ ഫോണ് ആക്കി ഇരി സമയമോന്ന അറിയില്ല എവിടയാ നിൽക്കുന്നില്ലേ
ആഹ്
മഓണക്കി ടൈറ്റ നോക്കി ടൈമന്ന അറിയില്ല മറ്റേ
അല്ല ഇല്ല
പണി ഒക്ക കഴിഞ്ഞു പണി ഒക്ക കഴിഞ്ഞ
ആച്ച നേത്തായി രാവിലെ അത്
ആഹ് അതന്നെ മായ കുടിച്ച ട്ടുണ്ട് നല്ല മഴ ഉം
ആഹ് എതൊക്കെ
അല്ലോ ഉം
അവടുക്ക് നല്ല വനനേ ഉള്ള
ആഹ് അതന്നെ ഇന്നലെ സ്കൂൾ ഉണ്ടായി ഇന്ന് സ്കൂൾ
ആഹ് അവിടെ ഉണ്ടായില്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല ഉണ്ടായിട്ടില്ല
അവിടെ ഉണ്ടായോ ഇവിടെ ഉണ്ടായിട്ടില്ല ആഹ് അതന്നെ ഇന്ന് മഴ ഉണ്ട് എന്നിട്ട് സ്കൂള് ഉണ്ടാരുന്നു എന്ന് കുട്ടികളല്ലാം പറയുന്നുണ്ടായി ഇന്നും ലീവ് ആണ് മഴ ഉണ്ട് ഓർക്ക നല്ലല്ലേ പവാദിക്കുന്നന്നല്ലേ ആഹ് കുറെ ലീവ് വരുന്നു ണ്ട് ആഹ് അത് തന്നെ ലീവ് ഉണ്ടോ എന്ന് നോക്ക നല്ലതല്ലേ അവർക്ക് കളിക്കാന്‍ ഫോണ് നോക്കാണ് അവിടെ ഫോണ് നോക്കുന്നില്ലേ കുട്ടികൾ ഉണ്ട് ഫോൺ നോക്കിക്കോണ്ടിരിക്കുന്നു
അതെ ആഹ് കൊടുക്കുന്നത് കുറവാ
ഇല്ലേ അടുത്തന്ന് നോക്കി കോണ്ടിരിക്കുന്നു
ആഹ്
ആഹ് ആഹ്
ആഹ്
ഹലൊ
ആഹ്
ഫോണ് നോക്കുന്നത് തന്നെ പണി ഇപ്പൊ സ്കൂള്‍ പോയി വന്നിട്ട് ഫോണ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വിളിക്കാനും കഴിയില്ല തരില്ല
ആഹ്
അതുകൊണ്ട് വിളിച്ചത് ഫ്രീ ഉണ്ടാവുമ്പോൾ വിളിക്ക
എത്ര യിലാണ് പഠിക്കുന്നത് രണ്ട് പേരും
ഒരാൾ രണ്ടില് ഒരാൾ അഞ്ചില് ആഹ് ഉം
സ്കൂളും മദ്രസ എല്ലാം അടുത്താണോ
മദ്രസ അടുത്താണ് സ്കൂള് ബസ്സിൽ പോവും സ്കൂൾ ബസ്സിൽ ഇവിടന്നെ ഇവിടുന്നു തന്നെ പൊന്നെ അടുത്ത് തന്നെ ഉണ്ട് ഇങ്ങനെ ഇവിടുന്നു തന്നെ കേറുന്നു പിള്ളേരും അടുത്ത് തന്നെയാ സ്കൂളും മദ്രസ്
നമ്മുക്ക് ഇല്ല രണ്ടു ദൂരെന്നെയാ വണ്ടി പോന്ന്
ആഹ് ഇങ്ങനെ ഇവിടുത് മദ്രസെന്ന് നേരെ കാണുന്നെ ദൂരെന്നിങ്ങനെ ബാര് ന്നെ അത്കൊണ്ട് രാവിലെല പണിയൊണ്ട് ഫുഡ് എല്ലാം കൊണ്ടൊണ്ട് അവിടുന്ന് തന്നെ കിട്ടുന്നെ ചോറ് ഉച്ചക്ക് കൊണ്ട് പോണ് സ്കൂളുക്ക്
ഇല്ല ഇവര് കൊണ്ട് പോക്കില്ല
ഉം ഉം ഉം ആഹ് ആഹ് സമയം എത്ര ആയി അ സമയം നോക്കിട്ട് ഉം പിന്നെ എന്തേ ഹലോ സമയ സമയം എത്രായി ഫോണില് കാണുന്നില്ല നോക്കി കുറെ സമയം ആയി ബേ
സമയം രണ്ട് രണ്ട് മണിഎന്നിട്ട് ഉം ഇത് ടൈം ആയില്ല
ആയാ
ഇല്ല ഇല്ല
ഉം ഉം വേറെ എന്തെ വേറെന്ത് വേറൊന്നും ചിയുന്നില്ലല്ലോ ഫോണിലൊന്ന് വേറെന്തും ചെയ്യുന്നില്ലന്നല്ലോ ഓൺലൈനില്
ഇപ്പൊന്ന് തൊട ഒന്ന് ചെയ്യാൻ തുടങ്ങീട്ടില്ല ആദ്യം ചെയ്യുന്നുണ്ടായ്ന് ഓൺലൈനിൽ ങ്ങനെ എന്തൊക്കെയോ വർക്ക് ചെയ്തിട്ടുണ്ടായിനു ഇപ്പൊന്നും ചെയ്യുന്ന്ല്ല ഇപ്പൊ പെ
റ്റാറ്റസിൻ്റെ വർക്കധീകം ഉണ്ടല്ലോ നേരാ ഫ്രീ ആയിട്ടന്നെ കൊടുക്കുന്ണ്ട് നേരെ കിട്ടോന്നൊന്നും അറിയില്ല ഫ്രീ ആയതൊണ്ട് അല്ലേ ഉം ന്ന് സ്റ്റാറ്റസ് വർക്ക്ണ്ടാ കൊറെണ്ടല്ലോ സ്റ്റാറ്റസ് ഇട്ടിട്ട് ആഹ് ആഹ് നല്ലതന്നെ സേ എങ്ങെനെ ഇൻസ്റ്റഗ്രാമില് കേ കൊളാകാന് ആഹ് അയില് ഇൻസ്റ്റാഗ്രാമില്ണ്ട് ഫോളോ ആക്കാന് ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പില് ഇന്തല്ലോ വീഡിയോസ് എല്ലാം വരുന്നയിനെ ഫോളോ ആക്ക ലൈക്ക് അടിക്ക ഷെയർ ആക്ക അങ്ങനത്തെല്ലാണ്ട് അയില്ണ്ട് രണ്ട് മൂന്നില്ണ്ട്
ട്ട് ഇങ്കം കിട്ടുന്നുണ്ടാ
ആഹ് മറ്റ് ഓ ഒന്നില് കിട്ട്ന്ണ്ട് മറ്റൊന്നില് കിട്ടാനായിറ്റ അത് മാസ് ത്താ ആഹ് പതിനഞ്ച്സം അങ്ങനെയാണ് കൊടുക്കുന്നുണ്ട് ഗ്രൂപ്പില് ഞാൻ ഇപ്പൊ ജോയിൻ ആയതേ ഓരോരു ഫോ ഫോളോസും ഷെയറല്ലാക്കാന് പിന്നെ ഈ ഡെയിലി കിട്ടുന്ന കിട്ടാതൊണ്ട് ഫ്രീയെന്നെ ആഹ് ആഹ് അത്
ആഹ് ആഹ് ഞാ പിന്നേ ഇൻസ്റ്റഗ്രാമില് സ് ചെയ്യുന്നില്ല
ഇല്ലേ ആഹ് അദേ ഞാനിപ്പോ ആഹ്
ആഹ് അതുവും കൂടിണ്ടെങ്കി പിന്നെ അതിനേ ഇള്ള സമയഉണ്ടാവൂ
ആഹ് അതന്നെ നോക്കി കേ റീലി നോയ്ക്കോണ്ടിക്കുന്ന സമയീലന്നെണ്ടാവില്ല ആയൊന്ന് അറ
ഉം ഞാ കട്ടാക്കീട്ട് കൊറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാ ആഹ്